കേക്ക് ആഹ്
ആഹ് കേൾക്ക്‌ണ്ട്
എന്താ വിശേഷം ഓ കേക്ക്ണ്ട് പറഞ്ഞോളി
ഓ നല്ല വിശേഷം ഭക്ഷണം കഴി ഏഹ് ചോറൊക്കെ തിന്ന് നിങ്ങഴിച്ചാ ഏഹ്
ഓഹ് ഞാൻ കഴിച്ചു
ഏഹ് കെടക്കാന് കെടക്കണ പകലൊക്കെ ഉറങ്ങലുണ്ടാ
ഇല്ല ഇല്ലേ
ഉം
പോയരൊന്നല്ല ഇന്ന്പ്പ ഭയങ്കര ഇതാണ് മയേന്റൊരു കാറൊക്കെ ആയിട്ടേ
ആഹ് ഇപ്പൊ നല്ല മയേന്റെ കാറുണ്ട്
ഉം നല്ല മൂടിക്കാണ് ഇപ്പളാ ചില പെയ്യ കൊറെ നേരത്തെ പെയ്ത് ഇപ്പൊ അയിന്റെ ബാക്കി പെയ്യാൻ നിക്ക്‌ണ്ട്
ഏഹ് ഇവിടൊന്നും പെയ്തിട്ടില്ല ഇന്ന്
ഉം അന്തിക്കല്ല മഴന്നു ഇന്നലെ രാത്രി ഉം ഉം
ഒന്ന് ചെറുതായിട്ട് ഇണ്ടായിരുന്നു രാത്രി.
ആഹ് ശരി
കെടുന്നീന്റെക്കെ ശേഷം നമ്മളൊക്കേ കേടാ
ഉം ആഹ് കെടന്നേനേഷം ഇവിടെ ഇണ്ടേയിനു
ആഹ് പിന്നെ ഇപ്പൊ ഇല്ല ഇപ്പൊ നല്ല മയേന്റെ കാറുണ്ട്
ഉം ഉം
ഉം.
ഒന്നും ഉണങ്ങി കിട്ടാത്ത കൊലത്തിലള്ളേ വെയിലും ഇല്ല മഴയില്ലാതെ അങ്ങനെ എന്തോ മൂടിക്കെട്ടല.
ആഹ് അതന്നെ
ഉം
ഡ്രസ്സൊക്കെ ഉണക്കാനാണ് പണി
അതെ പിന്നെ മെഷീൻള്ള ഒരു പകുതി അയിൽ ഉണങ്ങും പിന്നെ ഒന്ന് കാറ്റൊള്ളണല്ലോ എന്നാലും.
ആഹ് എന്നാലും മെഷീൻ ഉണ്ടാവുമ്പോള് ഉണക്കിയാലും എന്നാലും ഒന്നു വെയിൽ കൊണ്ട് ഉണങ്ങണം
അതെ
ചെറിയൊരു വെയില് കൊണ്ടാ മതി എന്നാലും പെട്ടെന്ന് ഉണങ്ങിക്കോളും.
ആഹ്
ഉം.
ഓഹ് എന്തെയ്നി ചോറ് സ്പെഷ്യല്
സ്പെഷ്യലായിട്ടൊന്നുല്ല്യ സാധാ ചോറും കറിയൊക്കെ തന്നെ
ഇന്ന് ഇപ്പോ ഞായറാഴ്ച്ച അല്ലാത്തോണ്ട് സ്പെഷ്യൽ ഇല്ലല്ലേ ഞായറാഴ്ച്ച ആണെങ്കിലെ സ്പെഷ്യൽ ഉണ്ടാവുള്ളൂലേ
ഞങ്ങളിവിടെ വെള്ളിയാഴ്ച്ചയാണ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കൽ ഉം നിങ്ങക്ക് എന്താ സ്പെഷ്യൽണ്ടോ
ഇല്ല ഇല്ല സാധാരണ ചോറ്ന്നേ കുട്ടിളില്ല്യേ
ഇ രണ്ടാള് സ്കൂൾ പോയിട്ടുണ്ട് ഒരാൾ ഇവിടെണ്ട്
ഏഹ്
ഉം കു ആഹ് രണ്ടര വയസ്സായി ചേർതാ
ആഹ് ശരി
ഉം
ചേർത്താന ഇല്ല്യലേ ഒരു കൊല്ലൂടി കഴ്യാണലേ ആഹ് മൂന്നു വയസകെ
ആഹ് മൂന്ന് വയസയാൽ അംഗൻവാടി പോവും ഈ മാസ്ത്ക്ക് ഇപ്പ
മൂന്ന് വയസ്സിൽ ചേർതോ അടങ്കരാഡില് ജൂണ്ക്ക് മൂന്നാകോ എങ്ങനെ
പ്പോ രണ്ടര വയസ്സായിട്ടോ
ഏയ് രണ്ട്ര വയസ്സ് ആയിട്ടോള്ളൂ അയി ശരി ഇങ്ങക്ക് റൈഞ്ച് പോണ്ന്ന് നോക്കണേ ആഹ് പർഞ്ഞോളി
ഈ മാസ്ത്ക്ക് രണ്ടര വയസ്സായിട്ടൊ ള്ളൂ ഇനി ആറു മാസം കഴിയണം
ആഹ്ശരി
ആഹ് പിന്നെ ഇങ്ങക്ക് മ കുട്ട്യോളെകണ്ടോ
ആഹ്ണ്ട്
ഏഹ് സ്കൂൾ പോയിക്ണാ
ആഹ് പോയി പോയി
ഏഹ് എത്ര ആൾണ്ടാവും
രണ്ടാള് ഉം
എത്ര എത്രീല പഠിക്കണത്
മോള് നാലും മോൻ പത്ത് കഴിഞ്ഞു മോൻ പിന്നെ പൊറത്താട്ട പോയ ഫ്രണ്ടിന്റെ വീട്ടിലായിട്ട പോയതാ കുട്ടി സ്കൂൾ പോയതാ
ആഹ് ഏഹ് പിന്നെ വീട്ട് വേറെ ആരക്കെ കെണ്ട് വേറെആര് ആഹ്
ഭർത്താവു മക്കളും തന്നെ
ഏഹ് ഭർത്താവ് ജോലിക് പോയിട്ടുണ്ടാവുലേ
ആഹ് പോയി ഭക്ഷണം കഴിക്കാൻഎത്തീല എന്താ അറീല അപ്പന്നോടർഞ്ഞ് അന്ക് വെഷക്ണ്ടങ്കി പോയി കഴിച്ചോ പറഞ്ഞി അപ്പൊ ഞാന് കൊറച്ചട് ത്ത് കഴിച്ചി രാവിലെ ച്ചൻ ഉച്ചവുബോ ഭയങ്കര വെഷ്പ്പ് പ്പല്ലോ പിന്നെ അയിന്റെ യെടെലൊന്ന്‌ കഴികാഞ്ഞാല് വയങ്കര വെഷ്പാ ണല്ലോ അപ്പനോട് പർണ് വെശക്കണ്ടന്ന് കഴിച്ചോ പറഞ്ഞി അപ്പൊ ഞാൻ ടുത്ത് കഴിച്ചു കൊർച്
ഏഹ്
അവര് വന്നിട്ടില്ല്യ വരാന ഇന്ന് എന്തോ ചെൽപ്പോ ഓട്ടംണ്ടാവും ഓട്ടം പോയതേക്ക ഉം
ഏയേ ഇങ്ങളേ ന്തെങ്കിലും ജോലിക്ക് പോണു ണ്ടോ
ഇല്ല്യല്ല ഒന്ന് പോണന്നുല്ല
ഓ
വീട്ടിൽ തന്നെ
വീട്ട് തന്നെ.
വീട്ട്തന്നെ കോഴിണ്ട് അങ്ങനെ പിന്നെ മക്കളീം നോക്കി പൊര നോക്കി അങ്ങനെ അങ്ങനെങ്ങനെ ഓരോ ദിവസംങ്ങനെ കഴിഞ്ഞു പോവ്ണ്ട്
ആഹ് അതന്നെ വീട്ട്ത്തെ ജോലിം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോ
ആഹ് അതെ ദെവസങ്ങൾ കയ്യുന്നു മുടി കൊയ്യുന്നു പല്ല് കൊയ്യുന്നു പർഞ്ഞമാരി ഓരോ ദെവസങ്ങനെ കയിഞ് പോക്ണ്ട്
ഓരോ വർഷം കയിന്നോടും ഓരോ വയസ്സും കഴിഞ്ഞു പോവല്ലേ
അതെ വയസ്സ് കൂടല്ല വയസ്സ് കൊറയ്യാണ് നമ്മളൊക്കെ ഭൂമിയിൽ നി നിക്കാള്ള പ്രായം കൊർഞ് വരാണല്ലോ കൂടല്ലല്ലോ ശെ അപ്പൊ ഈ നമ്മൾ ആ ജന്മദിനം ശരിക്കമ്മൾ ആഘോഷിക്കരുത് കാരണം നമ്മുക്ക്വ്ടെ കൊർഞ്ഞു പോണെ നമ്മൾ ആഘോഷിച്ചത്
ഞേ ഏ
കൂടാണെങ്കി പോട്ടെ ഇത് കൊറയാ ഓരോ നിമിഷം നമ്മളോണ്ട് കൊറഞ് കൊർഞ് വരല്ലേ അയിനാണ് എല്ലാരും കേക്ക് മുർച്ച് ആഘോഷിക്ക്ണ്
ഉം കയ്ഞ് പോണേനാണ് ഈ ആ ഘോഷം കൂടി വരാണെങ്ക ഏ
ഞമ്മക്ക് ഇവ്ടെ ആവശിക്കയില്ല
ചേലെ ഭാഗത്തൊക്കേണ് നല്ല വല്യ ആഘോഷം
ടൗണിലൊക്കെ വയങ്കര ആഘോഷാണ് പ്രായായോൽത് വരെ ഇപ്പ ആഘോഷിക്ക്ണ്ട്
അയെ
ഉം
ഇപ്പ വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും എല്ലാ സംഭവം
വെഡ്ഡിംങ് ആനിവേഴ്സറി പിന്നിം പോട്ടെ അഹ് അഹ് ഒരു ത്യാഗം വിചാര്ച്ച
ഹ ഹ ഹ
പതിനാറും പതിനേയും പതിനെട്ടും വർഷങ്ങള് അതൊക്കൊരു ത്യാഗായി കൂട്ട പക്ഷെ ഇതങ്ങനെ കൂട്ടാ പറ്റൂല്ല
ഉം ഉം
അത് വേ
ദാഹിച്ച് തീർന്ന് പോവാണ് അതാണ് കേക്കും കേക്ക് മുർച്ചും പലേ സംഭവായിട്ട് ആഘോഷിക്ക്ണത്
അയിനാണ് കേക്കും വടക്കൊക്കെ മുർക്കിണേ
ത്താ പിന്നെ
ഉം ശെര്ക്കങ്ങനൊന്നും ചെയ്യരുത് ന്നാണല്ലോ ഞമ്മള് ചിലൊക്കെ അങ്ങനെണ് അങ്ങനെ കേക്കൊന്നും മുർക്കരുത്
കിർഞ്ഞ ശരിക്കും ആഘോഷിക്കരുതെന്നാണ് പർഞ പറിണത്
പറയലങ്ങനെണ് പക്ഷെ പ പറയലൊന്നും പ്രവർത്തി വേറൊന്നും ആണല്ലോ
ആഹ് പ്രവർത്തിക്കല് വേറൊന്ന ആഘോഷിക്ക്ണോരുണ്ട് വല്യ പാർട്ടിയായിക്കാണ്ട് ആഘോഷിക്ക്ണോര്ണ്ട് ചെറുതായിട്ടൊക്കെ കേക്ക് ക്ക് മുർച്ചൊക്കെ സംഭവം ചെയ്യ്ണോരുണ്ട്
ആഹ് മൊത്താഘോഷ ഷം തന്നല്ലേപ്പോ കല്യാണം ഒക്കാഘോശം തന്നെല്ലേ നാല് അഞ്ചു നാല് അഞ്ചും ദെവസം ഒരാഴ്ച വരെ കല്യാണത്തിന്റെ പരിപാടികളാ
ഉം ഉം
പല പലേ കല്യാണങ്ങളൊ
ചെലവുകള് ആചാരങ്ങളൊക്കെനിയിപ്പോക്കെ കഴിഞ് പോണ്
ഇപ്പൊ ഇവടെക്കെ ടൗൺ ഭാഗത്തൊക്കെ ഒരാഴ്ച കല്യാണം മഞ്ഞ കല്യാണം ബ്രായ് റ്റു ബി ഗ്രൂം റ്റു ബി സേവ്ദ ഡേറ്റ് പിന്നെ അറബിക്ക് നൈറ്റ് ഹരിക്കുത്ത്
ആ അരിക്കുത്ത് പലേ ടൈപ്
പല ടൈപ്പ്് കുട്ടികളും ഉണ്ട്
ഉം നമ്മളൊക്കെ കല്യാണംത്തിന്റെ ടൈമിൽകും വ ദിവസസ്ഥ കല്യാണ ഉല്ലോ
അതെ പലന്ന് പരിപാടിയേ ഇല്ല
ഉ തലേ നമ്മള് വീട്ടിലുള്ളവർക്കൊക്കെ ഒക്കെ ഉണ്ട്ന്നല്ലാതെ അല്ലാത്ത പരിപാടും കാര്യന്നല്ല ഇപ്പൊ അങ്ങനൊന്നല്ല
ആഘോഷത്തിന അനുസരിച്ചിട്ടുള്ള
ഉം പ്രശ് ആഹ് പ്രശ്നങ്ങള ആണ്
ഉം പണ്ടത്തെ ആത്മാർത്ഥതൊന്നും ഇപ്പ ആർക്കും ഇല്ലല്ലോ
ഇല്ല ഇല്ല അതി ഇല്ല
ഉം ഞമ്മളൊക്കെ കഴിക്ക സമയത്തുള്ള ആത്മാർത്ഥത എന്നും ഉണ്ട്
ആഹ് ഇപ്പൊ അതൊന്നുംല്ല
ഉം ഇപ്പം മൊത്തം ഓല്ക് ഉം ഇങ്ങനെ അടിച്ചു പൊടിച്ച് നടക്കണം ആ ഒരു ലൈഫിലേക്കാണ് അവര് പോണ
ആഹ് അതന്നെ
പ്രതിസന്ധി വന്നാ തരണം ചെയ്യാനും ഒന്നും കഴ്ല്ല
ഒന്നും കയൂല
ഉം നമ്മൊക്കെ പിന്ന അതൊക്കെ കഴിയൂ നമ്മള അങ്ങനെ ജീവിച്ചേതിനോണ്ട്
നമ്മൾ അങ്ങനെ ജീവിച്ചു വന്നതാണ് ഇപ്പത്തെ കുട്ടിക്ക ഒന്നും അതിനൊന്നും കഴിയൂല്ല
ഉം ഉം അയ് നൊന്നും കയൂല ചെയ്യന്ന് പറഞ്ഞാ എന്താ തന്നെ അറിയൂല ഓല്ക്
ആഹ് അതന്നെ
പെൺകുട്ടികൾ അയ്ൻ കല്യാണത്തിും നിൽക്കില്ലല്ലോ പ്പോ
ഉം ഉം
ഓലെ എപ്പളാ ഓലെ സമയാണ് അപ്പളേ ഓലെ കഴിക്കുള്ളൂ സ്വന്തം കാലിൽ നിന്നിട്ട്
ഉം സ്വന്തയിട്ടൊരു ജോലിയും കാര്യ
ഉം ഇരുപത്തെഴി ഇരുപത്തെട്ട് വയസ്സുള്ള ആൾക്കാർക്കൊന്നും ഇപ്പോ പെണ്ണില്ല
ഇല്ല ഇപ്പയ്ൻ കിട്ടാൻ ല്ലാ
കാരണം ഒൽക്ക് എഡ്യൂക്കേഷൻ ഒക്കെ കുറവായതുകൊണ്ട് പതെ പെൺകൂട്ട്യാൾ പഠിക്കയതു കൊണ്ടും ഓല്ക്ക് ഇവരെ പറ്റൂല്ല അപ്പൊ വർക്ക് കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക അവര്
അതന്നെ
ഉം
ഇപ്പ കുട്ട്യാളായാലും വിദ്യാഭ്യാസം ആദ്യം ചോദിക്കണ തന്നെ
അതെ വിദ്യാഭ്യാസത്തിന്റെ വില ഇപ്പഴാണ് പുറത്തെ പുറത്തേക്ക് വിട്ട് ഉം ഇനിയിപ്പോ അതൊന്നുല്ലാതെ നടക്കൂല ഇപ്പഴത്തെ കാലത്ത് നല്ല പഠിപ്പ് തന്നെ വേണോ
ആഹ് അതന്നെ
വേറെ എന്തൊക്കെയ പിന്നെ വിശേഷം
സുഖയിട്ട് പോണ നല്ല പാട് കുട്ടിയതാ ഇവിടെ കളിക്കണതാ ഏഹ്
പകൽ ഉറങ്ങല്ലെ ചോയ്ക്ക
പകല് ഉറങ്ങൂല ഒറങ്ങാൻപ്പ കുറച്ച് ദിവസായിട്ട് ഭയങ്കര മടിയ
ഉം ഉച്ചകേഷം ഉറങ്ങൂലേ
ഇല്ലല്ല ഉറങ്ങല ഇണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് സായിട്ട് ഭയങ്കര മടി ഒറങ്ങൂല എത്ര ശ്രമിച്ചാലും ഏഹ് ഒറങ്ങാൻ ഭയങ്കരം ആഹ് മടി കളിക്ക
ആഹ് ശരി ഒറ്റക്ക ങ്ങനെ കുത്ത്ർന്ന് കളിച്ചോളെക്കൂല്ലേ
ആഹ് ഒറ്റക്ക് ഇരുന്ന് കളിക്കും
ആഹ്
മറ്റേ ല എന്നാ പിന്നെല കളിക്കിയാലേ ഓല് വരുന്ന വരെ എന്നാ കുറച്ച് ഉറങ്ങിയാൽ സമാധാനംല്ലേ
ആഹ് എ കൊറച്ചൊക്കെ ഒന്നും ഒറങ്ങിയല് പിന്നെ ബാ കൊടുക്കുന്ന ടൈം ആവുമ്പോത്തേനും തുടങ്ങും വർക്കിന്റെ നില്ല വിളിയൊക്കെ അങ്ങനെയൊക്കായ ഉം പിന്നെ ഉം എന്ന ശരി എന്നല് വേറെ
ആഹ് വേറെ പ്രത്യകിച്ച് ഒന്നുമില്ലല്ലോ എന്നാ ശരി ഓക്ക
ഇല്ല ഇല്ല ശരി ഓക്കേ ഓക്കേ ഓ